ഹലോ കേൾക്കുന്നില്ല ഹലോ
കേൾക്ക്ണില്ലേ
ആഹ ആ കേക്കണ് എന്താ പറ ഹലോ ആഹ കേ കേക്കുന്നുണ്ട് ഇപ്പൊ കേക്ക്ന്ന്
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
നിങ്ങളെ സ്ഥല എവ്ടെ വിഷ ഇങ്ങനെയുണ്ട് ഇങ്ങനെ പോന്നുണ്ട്
ആഹ മഴയണ്ട ഇപ്പ അവ്ടെ
നല്ല മഴണ്ട് ആണ്ട് മഴ മയൊക്കെ ഉണ്ട് കുട്ട്യാളൊ സ്കൂൾക്ക് പോയ
ആഹ മോന് സ്കൂള് പോയി അവിടെ പോയി പോയി അവിടെ
ആഹ രണ്ടാള് സ്കൂള് പോയി എത്ര കുട്ടികള്
ഏഹ് രണ്ട്
ആഹ അതെ പിന്നെന്ത ആ രണ്ടെന്നെ
ചായ കുടിച്ചോ
ചായെ കുടിച്ച് നീ കുടിച്ചാ
ചായക്ക് നെയ്പത്തല് ഇങ്ങക്ക് എന്താ ആഹ്
ഞാൻ ചായ കുടിചീല്ല ഞാൻ ഇന്റെ വീട്ടിലായോണ്ട് എണീറ്റ്ട്ടന്നെ ഇല്ല എണീ ണിക്കാൻ മടിച്ച് ഇങ്ങനെ കിടക്കാൻ നല്ല മഴേണ് ഇവിടെ
അത അവിടെ പോയെങ്ക അങ്ങനെയല്ലേ പെർക്ക് പോയല്ലാം അങ്ങനല്ലേ
ആഹ നമ്മള് വീട്ടിക്ക് പോയാ പിന്നെ നമ്മുക്ക് നല്ല മടിയാണല്ലോ
ആഹ അതെന്നെ
അപ്പൊ ഞാൻ ഇങ്ങനെ നീച്ചാതെ അച്ചീന്റെ അടുക്കളയിയില് എന്താ ഭക്ഷണം ഉണ്ടാക്കിേക്കണന്ന് അറിയൂല
ആഹ ആരെല്ലാംണ്ട്.
ഇവിടെ ഇവിടെപ്പോ ബ്രദേേഴ്സ് ഉണ്ട് ഉമ്മച്ചിണ്ട് ഉച്ചക്കൊക്കെ ആയോ
ഇല്ല ഏ ഫോൺ നോക്കിട്ട് ബാക്കേ ഉ ഞാൻ പറഞ്ഞത് കേക്ക്ണ്ട ഞാൻ പറയുന്നത് മനസ്സിലാന്നുണ്ടോ ഞാൻ കാസർഗോഡ്
ആഹ കൊയപ്പില്ല കൊയപ്പില്ല
ഹ് ആ
ഉചേക്ക്ന്താ ഇണ്ടാക്ക്ണ്
ഉച്ചക്കെക്ക് ചോറ് ഉണ്ടാക്കണം കറി വെക്കണം മീന്
ആഹ മീനും ചോറാന്ന്
ആ അതെ
ഏ മീനാണ് എന്നും കഴിക്കാറ്
അല്ല അല്ല പച്ചക്കറി കോയി അങ്ങനെ
ആഹ ഓരോ ദിവസം ഓരോ നോക്കാല്ലേ
അതെ വീട്ടിലാരൊക്കെ നിന്റെ വീട്ടില് ആടെ ഹസ്ബൻറിന്റെ
ആഹ് അവിടെ ഉമ്മ ഉപ്പ
ആഹ
ഉം
അത് ഇപ്പോ സ്കൂള് പിള്ളേർ പോയില്ലെ ഞാന ഇടെ ഫോണ് നോക്കി അടബാക്കിയായി അപ്പൊ നോ ട്രൈ ആക്കി ആഹ സമയം പറ ഇ പോന്നു എത്ര പെട്ടന്ന് പോന്നു മറ്റേ ചൊല്ലറിന്ന് അത് പിന്നെ ഇല്ല പണിയല്ലാണത്രെ എൻ പണിയിലാണത്രെ ഇപ്പൊ പിള്ളർ ഇല്ലാത്തുകൊണ്ട് ഫ്രീ ഉണ്ട് അങ്ങനെ സ്കൂൾ പോയത്രല്ലേ പിള്ളേർ സ്കൂള പോയത്രല്ലേ ഇപ്പോ ബ പെട്ടെന്ന് വിളിച്ചിട്ട് നോക്കാനിട്ട് ഞാന് ഫോണ എടുത്ത
ആഹ്
ന സൗണ്ടൊക്കെ കേക്കല്ലേ
ആഹ് ഹ ഓല സ്കൂൾക്ക് പോയാലേ അമ്മക്ക ഒന്ന് ഫ്രീ ആവാൻ പറ്റുള്ളു
ആ അതന്നെ
ഇന്ന്ന്താ വൈന്നേരത്തിന് ഇണ്ടാക്കണ് കുട്ട്യേള് സ്കൂളിട്ട് വരുമ്പോത്തന് എന്താ വൈകുന്നേരത്തിന് ഉണ്ടാക്കണ
ചായക്ക് എണ്ണക്കടി അങ്ങനത്തെ ഇല്ലെങ്കിൽ ബേക്കറി സാധനം
എന്താവിടെ സാധാരണണ്ടാക്കല്
സാധാരണം കായച്ചും പിന്നെ വീഡ ബാക്ക് ഇ തരുല്ല കേങ്ങ് അങ്ങനത്തെ നിങ്ങളങ്ങോട്ട് എന്ത്
ആ ഇവടെ അങ്ങനെ കാര്യട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഓരോ ദിവസം ഓരോന്നയിക്കാരം ഉ ഉ മഴ ഇപ്പൊ നല്ല പെയുന്നുണ്ടആടെ
നല്ല തണുപ്പ് അത് മയഞ്ഞല്ലേ ഇന്ന് സ്കൂള ഇണ്ട് ഇന്നലെ ഇണ്ടായിട്ടല്ല എട ഉണ്ടായിട്ടില്ല
ആ ഇവിടെ നല്ല സ്കൂളുണ്ട്
ഇന്നലെ ഇന്നലെ
ആ ഇന്നലൊക്കെ ആ ഇന്നലെ ഇവിടെ സ്കൂളുണ്ട് ഇവിടെ അങ്ങനെ ഇന്നലെ മഴ പെയ്തിട്ടില്ല വല്ലാതെ
ഇവിടെ ആ ഇവിടെ കാസർഗോഡ് കണ്ണൂർ അവിടെ എന്ത അവിടെ കുറച്ച് ലീവ് ഉണ്ടായി
ആഹ് ഇന്ന് വെയിലൊന്ന വന്നീ ഉണ്ടാവൂല ല്ലെ
ഇന്നമയന്നെ പക്ഷെ ഉണ്ടായി സ്കൂളുണ്ടല്ലോ ഉം അതക ന്നെ
മയാകുമ്പോല്ല സുഖമല്ലേ രാത്രി കടന്നൊറങ്ങാന് നല്ല തണുപ്പ
ആ അതന്ന കാലത്ത്ണിക്കാൻ പറ്റുന്നില്ല കൊർന അതന്ന എനിക്കാ മടിയ മദ്രസിൽ പോവില്ലേ പിള്ളേർ ആഹ് ആഹ് അതന്നെ
ആഹ് ഉച്ചക്കും തന്നെ ഒറങ്ങാ സുഖ
ആഹ് ഉച്ചക്ക് പിന്നെ ഫോണ നോക്കി മാക്കി
ആഹ് ഫോണ നോക്കിയാണ്ട് നമ്മള ഉറങ്ങൂല നമ്മളെ സമയം കഴിക്യാ ആഹ്
പിന്നെന്ത വേറെന്തൊ കഥ
വേറെന്തൊക്കെ ഏ അവിടെന്താ മയില്
ആഹ് ആഹ മയിൽ ഇവ്ടെ മെൽ ഉണ്ട് അതന്ന മെൽ മൈൽണ്ട് മൈൽന്റെ പാട്ട് ആഹ് വ്ടെ കൊറെേ ഇണ്ടാ മൈയിലല്ല ബാർപ്പിന്റെ മോൾ രണ്ടുംണ്ട് കൊറ
നല്ല രസേക്കാ
ഉം ആ ഇങ്ങോട്ട് ഇങ്ങോട്ട്ണ്ടോർന്നു പരെരെട്ത്ത് കാണുന്നില്ല കാണാൻ കിട്ടലില്ല ഇവിടെണ്ട്
രണ്ടും നാല ഒക്കെ ഉണ്ട ആഹ്
എപ്പ് എപ്പളുണ്ടാവോ മ മയക്കാറ് മൂടിയാ ഉണ്ടാവേക്കാരല്ലേ നല്ലോണം
വീട്ട്ലാ നല്ല ഉണ്ടാവും ഇട്ത്തുള്ളിന്ന് മേലോട്ട് കേറിഇര്ന്ന് ഉള്ള്ന്ന് അങ്ങനെല്ലാം ചെയ്യുന്ന്.
ഏഹ് അപ്പ നല്ല രസ. സേയ്ക്കരെല്ലേ ഇങ്ങക്ക് കണ്ട് കണ്ട് മട്ത്ത്ക്കുല്ലേ.
കണ്ടന്ന് എപ്പളും കാണുമ്പൊക്ക്.
അപ്പൊ കാടിന്റെ ഒരു എവിടെ വീട്.
കാടല്ല കാടല്ല സ്ഥലം കാ റോഡ് ബതിയെടുക്കാ ഇങ്ങോട്ട് എനിക്കറിയ ഞ പക്ഷെ ഈടം മയില് അങ്ങത്തെ കാടല്ല.
ആഹ്.
ഞമ്മള് റോഡ് സൈഡ്ന്നെ അതെ.
ഏഹ് മയക്കാറ് മൂടിട്ടേക്കാര്പ്പോ മയില് വന്നത് ല്ലെ.
അത് ഡബ്ബർ തോട്ടം അങ്ങനത്തെല്ലോണ്ട്.
ആഹ് അതുകൊണ്ടേക്കാരം മയില് വന്നത് ല്ലെ ഇവിടെണ്ട് മയിലൊക്കെ ഇവിടിണ്ട്. മയില് നമ്മളെ വീടിന്റെ മോള്ക്കൊക്കെ വരല്ണ്ട് പക്ഷെ ആ ആൺമയില്. പെൺമയിലാ വരാ ആൺമയിലാണല്ലോ ഭംഗി കാണാന് പീലിഒക്കെ വിടെർത്തിയണ്ട്.
അ അതെല്ലാരീക്കും നല്ല ഇതാക്കും ഇവര്ക്ക് മുണ്ടാതിക്കും.
ആഹ്. ഇവിടെ ആൺമയില് അപൂർവങ്ങളിൽ അപൂർവ ഇവിടെ ആൺമയില് വ രുള്ളു പെൺമയിലിന എപ്പഴും കാണും പക്ഷെ പെൺ മയില്മ്മക്ക് വല്ലാതെ പ്രത്യേകിച്ചില്ലല്ലോ.
ആഹ് അതെന്ത് അത്ര ഭംഗില്ലേ.
ആഹ് ഭംഗിയില്ല മറ്റേത് ആൺമയിലാകുമ്പോ നമ്മള് പീലിക്കെവിടെർത്തി കാണാൻ നല്ല
ആഹ് അതന്നെ നല്ല ഭംഗി
അവ്ടെപ്പ വന്ന മൈലേതാ ആൺമൈലാ പെൺമൈലാ.
ഇവിടെന്ന് കാൺന്നില്ല സൗണ്ട് മാത്രം. ഞാം മറ്റേപെർത് ആഹ് നോക് ദൂരത്ത്ന്ന് സൗണ്ട് പാങ്ങ കേൾക്ന്ന്ണ്ടോ. കരയുന്നത് ആഹ്
അതെത്ര കേട്ടാലും മ്മക്ക് മതിവരാത്ത
ആ തന്നെ. ച്ച് സൗണ്ടേക്കും അതന്നെ.
ഇനി അടിച്ചാനും തോത്താനൊക്കെണ്ടാവുലേ.
ആഹ് അതെയ്.
ഇവിടെ ഇതേമാരി ഞാന് നീച്ച്ട്ടില്ല ഞ്ഞി നീച്ചിട്ട് വേണം അടിച്ചാനും തോത്താനുക്കെ നമ്മള് വീ ട്ടിലാവുമ്പോ മ്മക്കല്ല മടിയാണല്ലോ.
അത് തന്നെ ഇപ്പൊ മഴയ്തൊണ്ട് നമ്മളെ വീട്ടില് കെടക്കാല. വീട് പണിയില്ല അടെ. കെട്ക്കാന സുഖം ആഹ് അതന്നെ.
മഴായാല് പൊറത്ക്കറങ്ങാനും മടിയ.
ആഹ് അതന്നെ മയക് പൊർതോകാം മടിയാ.
വേനലായാലും ചൂടോണ്ട് നിക്കാനും കയൂല മഴയായ. പൊറത്ത്ക്കെറങ്ങാനും മടി. ഒന്ന് പൊറത് പോയി സാധനൊക്കെ വാങ്ങണങ്കില് ആഹ് അതന്നെ.
ഉംഉം
ന്നെലെ സ്കൂള് ഔ അവടേന്ന്ലേ.
ആഹ് ഇന്നലവധി അവടവധി ഇല്ലേ ആഹ്.
പിന്നന്നലെ അവധിയായപ്പോ.
നല്ല മയണ്ടായി. നല്ല മഴണ്ടായി ഇർട്ട് കെട്ടിട്ട് ഉള്ളില് രാത്രി ആയ പോലെണ്ടായി.
ഇടീം മിന്നലൊക്കെണ്ടായിനോ മഴ മാത്രല്ലേ
അത്രേടായ് ഉം
ആഹ് അപ്പങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ചായോടി കയിഞ്ഞില്ലേ ന്നിട്ട് എന്താ പറഞ്ഞ നെയ് നെയ്പത്തലോ നെയ്
ആഹ് ഉം അല്ല അല്ല ഞാ സാമ്പാറാക്കി വചുണ്ടായി അയ്ല്ക്കന്നെ അപ്പം ണ്ടാക്കി എന്തൊക്കെ ഉം
യോജിക്കോ
യോജിക്കല്ല പുള്ളോർക്കിതല്ലേ ഇഷ്ട്ടം പിന്നെ കാലത്തെ കറി ണ്ടായി അതന്നെ ഇതാക്കി കൊറവ് ഉം ആഹ്
സാധാരണ രസം കോഴിക്കറി അല്ലെ ഇറച്ചിക്കറിയൊക്കെ അല്ലേ
ആഹ് അതൊക്കെ ഇത് ആട്ടപ്പൊടിലാക്കിയത് മറ്റേ പാക്കറ്റ് കിട്ടുന്നില്ലേ പാക്കറ്റ് ല്ലേ അയിലക്കിയേ മറ്റേ ചേലങ്
ആഹ്
ഇതൊക്കെ സാമ്പാറില്ലെങ്കി ബാള പോലത്തെ കറി
ഇവടെ ഞമ്മളെ ഞമ്മളെ സാമ്പാറൊക്കെ ദോശ ഉഴുന്ന് ദോശ
ആഹ് ദോശക്കെ ദോശക്കെ തന്നെ ഉണ്ട് ആഹ് പിന്നെ കാലത്ത് സമയം ണ്ടാർന്നില്ല ലേ കാൽ എത്ര മണിക്ക് ബസ് വരുന്നേ സ്കൂളിന്ന് അടു അടുത്തന്നെയാ
ആഹ് അല്ല അല്ല ഒരു ഒമ്പത് ആഹ് ബസ്സ് സ്കൂൾ ബസ്സാ
ആഹ് അതന്നെ എത്ര മണിക്ക്
ആഹ് ഒമ്പത് ഇരുവത്
അതന്നെ ഇടെ മദ്രസ് വിട്ടിട്ട് രാത്രിയന്നാ അടെ രാത്രിയാ മദ്റസ്
ആഹ് രാത്രിണ്ട് രാവിലെണ്ട്
ആഹ് എടെല്ല ആഹ് ഇണ്ടേ രണ്ട് പിള്ളേർക്ക് പകലന്നെ
ആഹ് എന്നാ ശരിട്ടോ നമുക്ക് നാളെ വിളിക്കാവേ
ഓക്കെ